ഹലോ?
ആഹ്
ആഹ കേക്കാലേ?
ചായ കുടിച്ചില്ലേ?
ആഹ ചായക കുടിച്ചു. ആഹ്
രാത്രി കക്ക് ഉള്ളോതോക്കെ ആയോ?
രാത്രി ഇതിനൊ എന്താ ഞങ്ങള് കഴിച്ചു കിടന്നു. മോനൊക്കെ കഴിച്ചു നേരത്തെ മോനൊക്കെ നേരത്തെ കഴിക്കും. ഏഴരൊക്കെ ആകുമ്പോത്തിനെ ആള് ഉറങ്ങാനും
കഴച്ചി കൊടുക്കുല്ലേ?
ഉം മോന്ക് ക്കൊക്കെ നേരത്തെ കൊടുക്കും. ഞങ്ങളും ഇന്ന് നേരത്തെ കഴിച്ചു.
ആഹ്
ഉം
ഞായാഴ്ച എന്തായി പണിക്കെ ഞായാഴ്ചല്ലെനോ ഒട്കോകൊ പോയി പോനോ കല്യാണം. അങ്ങനെയൊക്കെ
കല്യാണം ഉണ്ടായിന്നു എനിക്കില്ല ഉമ്മാക്ക് ഉണ്ടായിരുന്നു. ഞാനിപ്പോ വീട്ടില്. കയ്യ് ഒന്ന് ചതഞ്ഞിട്ട് ഇരിക്ക. നല്ല വഴുക്കലല്ലേ എൻ്റെ വീടിന്റെ ഇവിടുന്ന് ഇറങ്ങ്ണോത്. നല്ല സ്ലോപ്പണ്.
ആഹ മഴ പെയ്തതിന്റെ ശേഷം അയി ക്കാരംല്ലോ?
ആ കോൺക്രീറ്റും ഉണ്ട് കട്ടിംട് അപ്പ രണ്ട് കൂടെ നല്ല വെഴ്ക്കുണ്ട്. അപ്പൊ രാവിലെ തന്നെ ഒരു കുട കൊണ്ട എടുക്കാൻ പോയപ്പോ സ്ലപ്പ് ആയിവീണ് പോയി. ചതവുണ്ട്.
ബുധിമുട്ട എന്തോലുംണ്ടോ വെള്ളം കോറുന്ന എന്തേലും.
ഏയ് ഞങ്ങളത് ഉയർന്ന പ്രദേശാ.
ആഹ്
അതുകൊണ്ട് വെള്ളത്തിന്റെ വള്ളം കയറന്നൊരു ബുദ്ധിമുട്ടൊന്നുല്ല.
ആഹ്
ഉ നിങ്ങക്ക്ണ്ടോ അങ്ങനെ നല്ലം.
ഇല്ല വൈള അങ്ങനൊന്നുല്ല.
പാടത്തിന്റെ പക്കത്താണോ?
ആ പാടത്തിന്റെ പക്കത്താണ് പക്ഷെ വെള്ളം കയറുന്ന സിറ്റുവേഷൻ ഒന്നുംമില്ല. ആ പാടത്ത്. കുറച്ച് മേല ഉളള പാടം കുറച്ച് അടിയിലായിട്ട് അങ്ങനെയാണ്.
ആ ഈ പാടത്തിന്റെ പക്കത്തൊക്കെ കോയൽക്കിണ്ണർ അടിക്കൂലേ?
അടി പാടത്തിന്റെ പക്കത്ത് വരുമ്പോ പാടത്ത് വെള്ളത്തിന്റെ ഇത്ണ്ടാവണല്ലേ?
ആഹ്
അടിക്ക്ണോര് ഉണ്ടാവു അയികാരം. പക്ഷെ ഇന്റെ അറിവില് ഇല്ല. ഞങ്ങള്ത് ഒരു കിണ്ണറ്ന്നെണ്.
ആ അല്ല കോഴൽക്കിണർ അടിക്കുമല്ലോ?
കോടക് ആഹ് പാടാകുമ്പോ അല്ലാ ഇപ്പൊ പിന്നെ കൊയൽക്കെണറെക്കാരം
ഉം
ആദ്യ കുത്തിയ ഞങ്ങളൊക്കെ കൊറെ മുന്നേ കുത്തിയ കെണറാ ഞങ്ങൾത് പാടത് തോടിന്റെ എടുത്ത് ഞങ്ങള കെണർ കഴിഞ്ഞ് വല്യരു കുന്നാണ്
അതല്ലേ ഉം തോടുണ്ട്
അപ്പൊ പിന്നെ അ അവിടുത്തെ വെള്ളംണ്ടാവും അതെ പൂലുണ്ടാവുലല്ലോ അടിക്ക്
അതെല്ല തോടുണ്ടോ അവിടെ
ആ തോടുണ്ട്
അപ്പൊ ഇങ്ങള അവിടെ കോഴൽക്കണറൊക്കെ അടിച്ചാ ഉപ്പ് വെള്ളം കാണോ
അയിനെ പറ്റി ഇൻക്കറീല്ല കോയൽക്കിണർ അടിക്കുമ്പോ അയിന്റെന്തോ അല്ലേ വരാ ഉപ്പ് വെള്ളായിട്ട് ഐ മീൻ എന്തോ ഇരുമ്പിന്റെ അങ്ങെന്തോ അല്ലേ
ആഹ് സാധാരണ കൊഴൽക്കെണർ അടി ക്കുമ്പോ ങ്ങനെ ഉപ്പ് വെള്ളൊന്നും വരാറില്ല പക്ഷേ
ആഹ് തോടിന്റെ അവ്ടിന്നില്ല
തോട് പുഴേക്കല്ല കൂടാ
ആഹ് പക്ഷെ അല്ലാ ഞങ്ങൾത് ഇവിടെന്ന് കോറിക്കാ പോണ്
ആഹ് അങ്ങനെലേ
ആഹ് അവിടന്ന് ഇഞ്ഞി എങ്ങട്ടാ അറീല്ല രണ്ട് മൂന്ന് കോറി ടച്ച് ചെയ്തിട്ട് അങ്ങനെ പോവല
ന്ന മറിയ മോര
ഉപ്പ് വെള്ളം കിട്ടാ ഉപ്പ് വെള്ളംല്ല ഒരു ചൊയണ്ടാവാ കൊയൽ കിണർട്ച്ചാല്
ആഹ് ചായേൽ പത അങ്ങനെക്കെ ഉണ്ടാവും
ആഹ് ഒരു ഒരു തരം ചൊയ ഉണ്ടാവും
ച ചായൽ ചായപ്പൊടിയൊക്കെ ഇട്ടാലും നല്ല കറുക്കും പൊടിയൊക്കെ നല്ലണ്ട് കറുത്ത് വരും അങ്ങനെ
ആ അതേപോലെ ഈ വെള്ള വാഷ് വേസ് അങ്ങൻത്തൊക്കെ ആണെങ്കി വേ അയിന്റെ കറായി
ഉം വെള്ളം വെള്ള വെള്ള കളറുമക്ക് കറ പിടിക്കും ക്ലോസെറ്റ് ഒക്കെണ്ടല്ലോ ഇന്റൻ
ആഹ് അയിമലൊക്കെ വേം കാറാവന്നൊക്കെ പറഞ്ഞേക്കാ ആഹ് അതേപോലെ മുടി കൊഴിച്ചിലൊക്കെ വേണ്ടാവും നമ്മള് സ്കിന്നിനൊക്കെ നല്ലതല്ല
ഏ
ഉം
പിന്നെ
കുക്കൊക്കെ ചെയ്യിലേ നല്ലോം
ഹേ ഇല്ല
ഏ
ഞാൻ ബുക്കെയ്യാറില്ല
ഏഹ് ഏഹ് കാര്യായ്‌ട്ട് മീൻസ് ബിര്യാണി അങ്ങൻത്തെ ആണോ ണ്ടാക്കാത്തെ അതോ
അല്ല അങ്ങനെ ചെർതായ്ട്ട് ദോശാ ഉള്ളിക്കൂട്ടാന് ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കും അല്ലാതെ വലുതായിട്ട് ചോറ് ബിരിയാണി നെയ്ചോറ് ചിക്കൻ കറി ബീഫ് കറി അങ്ങൻത്തെ ഒന്നും ഉണ്ടാക്കൂല ഒക്കെ മെ മാരൻ ഇവിടെ എന്റെ ഉമ്മ അവിടെണെ ഭർത്തവിന്റെ ഉമ്മ
ഏ
ഉം ആ ഒരു ഫീൽഡക്ക് എറങ്ങി പോയിട്ടില്ലാ എറങ്ങാള്ള സാഹചര്യത്തി ല്ല കല്യാണം കഴിഞ് പിന്നെ എന്താ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോ പ്രഗ്നന്റ് ആയി പിന്നെ ഡെലിവറി ആയി പിന്നെ മോളേറ്റുള്ള മത്സരം
എന്നാലും കുടുങ്ങുമ്പൊക്കെ അമ്മള് യൂട്യൂബ് ഉണ്ടല്ലോ അപ്പൊ പിന്നെ വല്യ പ്രശ്നം ഉണ്ടാവുലല്ലേ
അല്ല അങ്ങനെ കുട്ങ്ങ്ണ സാഹചര്യം വന്നാലും എന്താ ദോഷം ഉള്ളി കൂട്ടാനും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും മീറ്റ്മ്മക്ക് പോവാറില്ല
ആഹ്
കൊർച്ചൊക്കെ കയ്ഞ്ഞാ തക്കളി കൂട്ടാനും മുട്ടപ്പേരി അങ്ങനൊക്കെ അറിയാ ചോറൊക്കാെര്ത് ഒരുവിതൊക്കെ നീ എന്താണ്ടാക്കാന അറിയാം
ജീവിച്ച് പോവാൻള്ളതറിം കുടുങ്ങുമ്പളെക്കെല്ലേ
ആഹ് മാറിക്കും ഉം പിന്നെ നമ്മളെ മ്മമാരൊക്കെ ഒര് ചോറ്ണ്ണെക്കെ ഒര് കണക്കല്ലേ ഇന്ന നാഴി ഇന്ന അരി അങ്ങനെ പക്ഷെ നമുക്ക് ഇൻക്കതൊന്നും അറീലാ അങ്ങനൊക്കെ ഒരു ലെവെലെത്തു അല്ലോ
ആഹ് ഇപ്പല്ലേം കൊർച്ച് കയ്മ്പാെക്കെ ശെര്യാവും ന്നാണല്ലോ
അതെന്താ എത്ര എന്നുപ്പം അവരാശ്രയിക്കാം പറ്റൂല ആഹ് നമ്മള്ങ്ങനെ വെർതെ താക്കൂല്യല്ലോ
ആഹ്
ഞമ്മള്ന്ന് പഠിക്കും നാളെ പഠിക്കുംന്നുള്ളൊരു ചിന്തേലാണ് അവര് നിക്കാ ക്ഷെ നമ്മള് മാക്സിം മാക്സിമം അവരെ എത്ര പോവൂന്ന് നോക്കും അതാണ് പിന്നെ
ഒരീസയ്മെക്കേതേയാലും എറങ്ങെണ്ട്യേരും അപ്പളേക്കാരം ഒക്കെണ്ടാവ
എറങ്ങ്യാ പിന്നെ ആ എറങ്ങ്യാേട്ത്തന്നെല്ലേ
അയ് ശെര്യാ പിന്നെയ്മന്ന് നീച്ചാ നേരണ്ടാവ്‌ലാ
ഉം എത്രത്തോളം അറങ്ങാതിരിക്കാൻ പറ്റ്ണ്ടോ അത്രത്തോളം നോക്കാ
അയ് ശെരിയാ പൊരത്തൊക്കെ പോവൽണ്ടൊ ഫിലീമാണാന് അങ്ങനെക്കെ
ഇല്ല്യാ സിനിമ കാണല് അങ്ങനെ ഒന്നും പോവാർല്ലാ ഫോണില് കാണും ഓട്ടീട്ടി റിലീസായ്ട്ട് വര്ണതൊക്കെ ടെലിഗ്രാമില്ങ്ങനെ വെരു അല്ലോ
ഏഹ്
ഇഞ്ഞങ്ങനെ വരും ന്താ
പൊർത്തൊക്കെ പോവൽണ്ടോ ഫ്രൺസ്ന്റെ കൂടെ കസിൻസിന്റെ കൂടെ അങ്ങനെയൊക്കെ
കസിൻസ്ന്റെ കൂടെ ആഹ് നമ്മ്ടെ ഹസ്ബന്റിന്റെ വീട്ട്ല് പോവാറ്ണ്ട് ഇവ്ടാ അങ്ങനെല്ലാ ഇവ്ടെ ഒരുവിധം എല്ലാരും ചെറ്യെ ചെറ്യേ കുട്ട്യോളാണ് പ്പാന്റെ വീട്ട്ലേ അപ്പം
ന്റെ കൂടെ ഒക്കെ പോവൽല്ലേ
ഫ്രണ്ട്സ് ഒര് വിധം എല്ലാരും പഠിക്കെന്നേണ്
ഏഹ്
ബിക്കം വരണം കല്യാണം കഴിച്ച് അങ്ങനെ എല്ലാര്ക്കും കുട്ട്യോളൊക്കേയ് ഞ്ഞിപ്പോ ഒക്കെത്തിനി അയ്ന് കുട്ട്യോളെല്ലാരിം ഏൽപ്പിച്ച് വരാനാെരു സാഹചര്യംല്ലല്ലോ പിന്നെ ഇവരും ഇന്ന് ഒരാറേഴ് വയസ്സായി വരുമ്പോത്ത്ന് അട്ത്തത് ഇന്ന് സീസണാവും
ആഹ് ആഹ്
അപ്പൊ തങ്ങനെ ത്
അതുകൊണ്ട് അങ്ങനെ പൊർത്ത് ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ പോല് ഞങ്ങളങ്ങനെ പ്ലാന്ടും അപ്പട്ത്താള് ഡെലിവറി ആവൂലേ ഉം നടക്കായല്ല ഒര് വട്ടം ഞങ്ങൾ പ്ലാൻട്ട എന്താ പ്ലാട്ടീന്നു അപ്പൊ ഒരാള് ഇങ്ങനെ കാരീങ്ങായി പ്രഗ്നന്റായ് അപ്പൊന്നാ ആളെ ഡെലിവറി കയ്യട്ടെന്ന് വെച്ച് നിക്ക്മ്പോ അട്ത്താള് ന്താ പ്രഗ്നന്റായി
അതങ്ങനെയണല്ലോ പോകാം വിചാര്ച്ച്ത്തർക്കുമ്പം ആര്ക്കേലും എന്തേലും ഒക്കെ ഒന്ന്ണ്ടാവും
ന്താ ദുബായ്ലുള്ളോരൊക്കെ നാട്ട്ക്കെത്തെട്ടെ ന്ന്ള്ളെ ലെവൽക്ക് നിന്നപ്പോ അട്ത്തെ ആളെ ഡെലിവറ്യായ്
പിന്നെ ഞ്ഞ്പ്പോ ഇവരൊക്കെ ഒന്ന് നീച്ച് വരുമ്പോത്തിന് വേറെ ആരെങ്കിലും പ്രഗ്നൻ്റാവും
ഇൻഷാല്ലാഹ് ഒരീസം എല്ലാരും കൂടി അട്
ഉം ഇനിയിപ്പോ ഇവരൊക്കെ ഈ മക്കളൊക്കെ ഒന്ന് വലുതായിട്ടും വാണേ ഒന്ന് നോക്കല്ലാതെ ഇപ്പ പെട്ടെന്നൊര് ഗെറ്റുഗതർ
ക്കല്ലേ
ഈ കോൺടാക്ട് ഒക്കെ ഉണ്ട് ഗ്രൂപ്പ് കാര്യങ്ങള് കോടാക്ട് ഒക്കെ ഉണ്ട് ഇത് നമ്മള് ഇടൂലല്ലോ ഇപ്പൊ വാട്സപ്പള്ള കാരണം എന്താണെങ്കിലും നമ്മറിയ
ആഹ് വാട്സ്ആപ്പ് ഉണ്ടാവുമ്പോ പിന്നെ കുഴപ്പില്ല അങ്ങനെ മെസ്സേജ് അയിക്കും
പിന്നെ നമ്മളന്നെ ബിസിയാണ് നമ്മൾ തന്നെ നമ്മള ഓരോ തിരക്കും കാര്യങ്ങളായിട്ട് നമ്മള് തിരക്കിലോ
ആഹ് ഇല്ലെങ്കിലും അങ്ങനെണ്ടാവും
ആഹ് ശരിയാ ഇഞ് ഒന്നുംല്ലെങ്കിലും എന്തെങ്കിലും ഒരു തെര്ക്കുണ്ടാവും
ആഹ് ശരി
കല്യാണം കഴിഞ്ഞ പിന്നെ പ്രത്യേകിച്ചും
ആഹ്
അതുവരൊക്കെ ഒരു ഫ്രീ ഉണ്ടാവൂല അല്ല ഫ്രീയല്ല അതുവരെ നമുക്ക് കുറച്ചേനും കൊറച്ച് ടൈമില് നമ്മള് തതിരക്കില്ല യാതെരിക്കും കല്ല്യാണം കഴിഞ്ഞ പിന്നെ പൂർത്തിയായി
എല്ലാ സപ്പോർട്ടിങ്ല്ലെ അവിടെ
ആഹ് അതെ അതെ കാക്കു സപ്പോർട്ടിംഗ് ആണ് പക്ഷെ ആൾക്കങ്ങനെ പഠിക്ക കാവനൊന്നും ഇണ്ട്രസ്റ്റില്ല
ഏഹ്
അതാണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ളത് ബാക്കിയൊക്കെ പോസിറ്റീവ്ന്ന ആള്
ആഹ് അത് പിന്നെ എങ്ങനെ സമ്മക്കും
ആഹ് ചിലവർ സമ്മയിക്കും ചിലവർ എങ്ങനെ പറയൂ അതേപോലെ തന്നെ പ്രവർത്തിക്കുമിവര് ആ ഞാന് കല്യാണം കഴിഞ്ഞ ഡിഗ്രി കപ്ലീറ്റ് ചെയ്തത് ഒക്കെ
ആഹ് നിങ്ങളെ കല്യാണം ഡിഗ്രി കഴിഞ്ഞന്റെ ശേഷാ
അല്ലല്ല ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറാകുമ്പോ സെക്കൻഡ് ഇയറ് ആല്ല തേർഡ് ഇയർ എത്തുമ്പളാ കല്യാണം കഴിഞ്ഞത് തേർഡ് ഇയർൽ സെക്കൻഡ് സെമസ്റ്ററ് ഇല്ലല്ല റേഞ്ച് തന്നെ
സെക്കൻഡ് ഇയറിൽ മുട്ടാടുക്കൽ ഉണ്ടായി തേർഡ് ഇയറിൽ കല്യാണം ഉണ്ടായി പിന്നെ തേർഡ് ഇയൽ ഫൈനൽ എത്തുമ്പോ തന്നെയാണ് ഡെലിവറി ഒക്കെ വന്നിത് ഡെലിവറി സെപ്റ്റംബറിലാണ് വന്നിരത് പക്ഷെ
ആഹ്
പ്രഗ്നൻസി ഒക്കെ എക്സാമിന്റെ ടൈമിലൊക്കെ ആയിരുന്നു
ആഹ്
അപ്പൊ അതിനെക്കാ ആള് സപ്പോർട്ടാ കൊണ്ടാക്കി തരും നമുക്ക് എന്ത് ഹെല്പ്പുണ്ടെങ്കിലും ചെയ്തു തരും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുല്ല ആളെ കൊണ്ട്
ആഹ്
നമ്മളത്രയും ശ്രദ്ധിക്കണ ഒരാളാണ്
ആഹ് അപ്പൊ പിന്നെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യതാലൽ നമ്മള പഠപ്പിക്കാനും അല്ല ജോലിക്കൊക്കെ വിടല്ലോ
അല്ലേ ഞൻ ഒരു ഫാമിലി ഫുള്ള് ജോലിക്ക് പോകണവരാണ്
ആഹ് അപ്പ പിന്നെ കുഴപ്പം ഉണ്ടാവില്ലല്ലോ
ല്ല മാമിമാരണക്ക് അപ്പൊ അവരെ കഷ്ടപ്പാട് മക്കളും കുട്ടികളും ഒന്നും നോക്കണില്ല അവരവരെ ഡ്യൂട്ടി കണ്ട് പോം ഈ കുട്ടികളും മക്കളൊക്കെ ഉമ്മ ഇപ്പൊക്കെ നോക്കും അപ്പൊ ഇതാ നമ്മള് അവരും ഈ ഉമ്മമാരന്ന് പറഞ്ഞാല് അവരെ മക്കളെ നോക്കി വലുതാക്കി പിന്നെ അവർക്ക് ഒരു റസ്റ്റ് എടുക്കാൻ നേരത്തെ ഈ മക്കളോ മക്കളോ നോക്കണ്ട അവസ്ഥയ
ആഹ് ആഹ് അങ്ങനെൊക്കാ ഉണ്ടാവല്ലേ പറയ്ണേ
അല്ല അങ്ങനെയല്ല അങ്ങനെയാണ് ഇപ്പോ കാര്യങ്ങള് പോക്കിപ്പോ എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ മക്കള് പണിക്കോപോന്നങ്കി അമ്മയിമാര് നോക്കും അല്ലെങ്കി അമ്മമാര് നോക്കും
ആഹ
അപ്പൊ അവര അവസ്ഥാര് നോക്കുമ്പോ അങ്ങനെയാണ് അതിന്റെ ശരിയായിട്ടുള്ള വരണതേ അപ്പൊ കൊഴപ്പമ കുട്ടികളൊക്കെ ഒന്ന് സ്കൂൾക്ക് പോകാൻ തുടങ്ങിട്ടാണെങ്കിൽ കുട്ടികള് സ്കൂള പോണഴ നമുക്ക് കുഴപ്പമല്ലല്ലോ ഉമ്മമാർക്ക് ഫ്രീ ആണ് പക്ഷെ കഴിഞ്ഞാ കുട്ടിക കുട്ടികക്കള്ള ഇതായി പിന്നെ വൈകുന്നേരം നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞ എത്തി അപ്പൊ കൊഴപ്പില്ല ചെറിയ മക്കളൊക്കെ അവരെ ഏൽപ്പിച്ചച്ച് പോകുമ്പോ അവർക്കും ബുദ്ധിമുട്ടാണ് പോണക്ക ബുദ്ധിമട്ടാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്
അത് ശരി അമ്മക്കൊരു മനസ്സമാധാനം സമാധാനം ഉണ്ടാവൂല
ആഹ പിന്നെ ഇവര് അതാണ മെയിനും തന്നെ അവര് അവരെ കുട്ടികോള നോക്കി വലുത അവ കുട്ടികള നോക്കേണ്ട അവസ്ഥ ർച്ച ആഹ ശരി